കേക്കാൻ പറ്റുന്നില്ലേ ആഹ് കേ ക്കുന്നുണ്ട്
കേക്കുണൂണ്ടോ ചോക്യാ
ആ ഇവിടെക്ക് കേക്കുന്നുണ്ട്
ഇവിടെ റേഞ്ചിന്റെ ചെറിയ ഒരു പ്രശ് നോണ്ട് ആ ആ ഇപ്പൊ കേ ക്കണ്ട്
അതൊണ്ട് ആ അതുകൊണ്ടന്നെയണ എന്നാല് ചെറിയൊരു ഇഷ്യൂ ല്ലമാതിരി എനിക്ക് തോന്നി
ആ ഉണ്ടേ റേഞ്ച് കൊറച്ച് കൊ പ്രവുള്ളേരിയാ യെരിയടെ പ്രശ്നം എന്റെ ഫോണിന്റെ പ്രശ്നൊക്കെ അറിയില്ലട്ടോ കൊറച്ച ദിവസയിട്ട് ഇങ്ങനെ തന്നെ റേഞ്ച് ആ
ഉം മോനോടെ ഉറങ്ങിയോ ഉറക്കിയോ
ഉറക്കിട്ട് താ ഉറങ്ങിട്ടില്ല ഉറക്കുക ഉണരുകതന്നെ പണി പാല് കൊടുത്തിട്ട് ഓനട്ട് ഇങ്ങനെ ഇരിക്കയാണ്
ആ ഒക്കെ പറഞ്ഞ അതിരു കഴിഞ്ഞഞ് ഉറങ്ങി കണ്ടിട്ടില്ലേ പണികൾ ചെയ്യാന് അമ്മ ചെയ്തതിന്റെ ബാക്കിയൊക്കെ ചെയ്യണം എ
ഓനൊറങ്ങ തന്നെ വേണം ഉറങ്ങാതെ പറ്റ് ട്ടു ലെ
ആതമല്ല ഗതിയത്
ആ എന്ന എന്താ വച്ചാ നേരെ പാല് കുടി കുലോന ഓനിക്ക് എന്റെ ഇഷ്ടുണ്ട് ഒരു ആ നേരത്ത് മാത്രം കുടിക്കുള്ളു നമ്മള് പാല് കൊടുത്തു കുട്ടികൾക്ക് പാലട കൊടുത്താ കുട്ടികൾ മേടച്ച് കുടിച്ച് ഉറങ്ങുവല്ലോ ആ പരിപാടിയൊ ന്നും ഇല്ലവിട കൊറച്ചു വാശം കുറുമ്പ് കൂടുതലനണ് അതങ്ങനെ
കുട്ടികളായി കുട്ടികൾക്കൊക്കെണ്ടാവുംവിടെക്കെ എന്റെചേ ചെറുതിനൊക്കെ ഭയങ്കര കുറുമ്പന
ആ ഇപ്പത്തെ തലമുറകളെ
ആ ഞാൻ പറ അടിച്ചു കഴിഞ്ഞ നമ്മുക്ക് കൈെടുക്കാൻ തക്കത്തോല തോന്നൂല അത്രക്കും തക്കത്തോലം കട്ട് ദേഷ്യം മുടി ടി ക്കും
അതന്നേണു ഇതിനെ എടുത്ത് എടുത്ത് തൊള്ളിലിട്ട് ഇങ്ങനെ നടക്കച്ചോന് ഒരു കുഴപ്പോ ഇല്ല ഞാനി നമ്മളിങ്ങനെ കുലുക്കി കൊടുത്താ ഒറ അങ്ങു അല്ലാതെ പാലുകുടിച്ച് ഉറങ്ങിയാലല്ലോ പറിച്ച് തോനെ നേരം ഉറങ്ങുള്ളൂ അതുചെയൂല ഇങ്ങനെ ആട്ടി ആട്ടിട്ടി ഇങ്ങനെ ഉറക്കും ആക്കണം ഇന്നു തൊട്ടിയിലും കിടക്കൂല്ല ഇന്നത്തെ തൊട്ടി കിടക്കച്ച നമ്മെ കൈയിനെ ആശ്വാസം കിട്ടുവല്ലോ
ആഹ തൊട്ടിലിയിലൊക്കെ കടന്ന് നമ്മുക്ക് അങ്ങനെ കൊറെേ ആശ്വാസം സം കുട്ടും
എട്ടപയി അന്ന കടക്കൂലേ ഉം....
അതെ അതെ പോ ആഹ കരച്ചിൽ ചിലോടി
ഓച്ച ഉണ്ടാക്കി തരുണ്ട് ആളെ അറിയിക്കണൊക്കെണ്ട്
കഴിഞ്ഞണ്ടാവുല്ലേ മോന്റെ ഒന്നും ചെറുതിന്റെ
ഇല്ലേ ഇന്ന് കഴിഞ്ഞിട്ട് പില്ല ഇന്നിപ്പോ ഈ ഒരു ഇൻജെക്ഷൻ വച്ചതിന്റെ ചെറിയ പ്രശ്നമുള്ള കാരണമല്ലേ ഈ കഴിയലിണ്ട് പിന്നെ ബാക്കി അടു കളയത്തൊകെയൊക്കെ കുളിയൊക്ക വേണ്ട തന്നെ ചെയ്യല് ഇന്നപ്പൊ ഇന്നത്തെരീസുംകൂടിമാേണെങ്കിലേ
ആഹ ആഹ
ഇടി വരും തി എന്തൊന്നുംല്ല കേട്ടോ വേദനായിട്ടുള്ള കരച്ചിൽ അല്ല ആഹ എന്നാലും എനിക്കൊരു കുറുമ്പുയുണ്ട് ആ
എന്നാലും ഒരു മനസ് ഒരു പർതിയേട് ഉണ്ടാവേ
എന്താ വലതാണ് ഫുള്ളായിട്ട് നമ്മക്കച്ച നമ്മളൊക്കെ പിന്നെ നീക്കന്നെ ഉണ്ടാവില്ല ഓലാവ കൊണ്ട് ഇങ്ങനെങ്കിലും മുഖത്തക്കൊക്കിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോ പാവം തോന്നും ഉങ്ങനെ ന്ന ച
ചരി തയാണല്ലപ്പഴ
ആഹ് അതാണ് അങ്ങനെ എന്നിട്ട് പോയില്ല രും പോയി
ആഹ്
മോന് പിന്നെ ദറസിലണ് വല്യ മോനും ദറസിലാണ് പറയ ആഹ്
എട്ടാം ക്ലാസ് പഠിക്കണോനൊ
ആഹ് പത്താം ക്ലാസ് പഠിക്കണോനെ ദർസിലാക്കി. ആഹ് കൊണ്ടാക്ക് ക്കാ എരത്തൊന്നുല്ല എരത്തുന്നു വിട്ടാല് പഠി സ കൂലല്ലോ കൊണ്ടോയാക് ഇക്കിക്കാണ്
ആഹ്
ഉം ഉം
അത് പൊറുതിയേളാ അല്ലേ പോകും. മ്പോ ഒരു എടങ്ങാറാ ഇൻക് ഇൻക്കറിയൂല്ല ഇൻക്ക് കഴിയൂല.
പോംമ്പളും എടങ്ങേറാണ് പോയി കൺ കാണാനും പോംമ്പളും എടങ്ങേറാണ് കൊണ്ട്രാട് വ ഇങ്ങട്ട് വരുമ്പളും കൊണ്ട്രാ അണീച്ചിട്ട് പോകുംമ്പളൊക്കെ നല്ല പൊലിവാ അങ്ങട്ട് തിരിച്ച് അതൊക്കെ കഴിഞ്ഞ് പോവുംമ്പോ ഭയങ്കര സങ്കടാ
അ എത്ര കൊല്ലായി ഇണ്ടായിക്കോണ്ടെ
ക്ക് പോയതാണ് ഇല്ല കഴി ഇപ്രാവിശ്യ ആദ്യായിട്ടാണ് ആഹ്
ട്ട് പോയതാ
ആഹ് ഓൻ പോണം പോണംന്ന് പറഞ്ഞ് ട്ട് പോയത
ആഹ് ന്നാ പിന്നെ കൊഴപ്പല്ല
അടെ കിട്ടൂലാ പറഞ്ഞപ്പളേ അയ്യോ പറ്റൂല ക് അവടെ തന്നെ കേറാണ് ദശ് ലെന്നെ പോണക്ക് വേറൊരു സ്കൂക്കും ഞാൻ പോണില്ല ആഹ് അഒക്കെ പറന്ന് പോയതാണ് പിന്നെ ത ഏഹ് അവൻ കരഞ്ഞിട്ടേ
ആഹ് ആഹ്
വാണ്ടാ വാണ്ടേ ഉം ഉം
ആഹ്
എങ്ങനെ ചോറ് തണുപ് അതെ അയ്ലേണ് ണോ ചോദിക്ക
ആഹ് ആഹ് മരു
തണുത്ത ചോറെ എന്നെ കൊറെ വിളിച്ചിക്കുണു തോന്നുണു ഞാൻ കേട്ടിട്ടില്ല ഇവിടത്തെ ആഹ് വന്നോ പേന ഇട്ടിട്ട് ഞാനിവിടെ റൂമില് പേനിട്ടിട്ട് ഇവന് ഉറങ്ങുവൊ നോക്കട്ടെച്ചിട്ടേ ഇങ്ങിട്ട് മേല പ്പോന്ന്ക്കണൂ കാരണം മിഷീൻ മോളിലാണ് വാഷിങ് മെഷീനേ ആഹ് അപ്പൊ തിരുമ്പലും ഇവനായിട്ട് ഇരിക്കലും ഒപ്പ ഒറക്കലും ഒക്കെ ഇങ്ങനെ ഒരേപോലെ കൊണ്ടടക്കാണ് അതിന്റെ ഇടേക്കൂടെ അപ്പ ഉമ്മ വന്ന നേരത്തെ ഇൻ്റെടുത്ത് ഫോണാണ്
മനസ്സിൽ വിചാരിക്കപ്പ നമ്മളെടുത്ത് പോല ഓലും
ആഹ് ഫോണ് വിളിച്ച കുത്തിരി കാന്ന് വിചാരിക്കും നമ്മളെ പണിയൊള് ഇതിന്റെ ഇപ്പൊ നടത്തണിണ്ട് കൊറച്ച് നേരം പവന അവിടെ കിടക്കേനു തിരുമ്പോ വലുമമ്പോ ഒക്കെ ചെയ്തോ
ആഹ് ആ ആ ഒക്കെ പറഞ്ഞാതിരി ചെറിയ മക്കളാവും മ്പൊമ്മക്ക്
ആഹ് കഴിഞ്ഞില്ല ആഹ് ഇപൊ കഴിഞ്ഞു ആഹ് അങ്ങെ ചെറുതാാണ് ചിലപ്പോ തോന്നുന്നു നമ്മ എല്ലാരും കൂടില്ല എല്ലാരും ഉണ്ടവാ നല്ലത്ന്ന് ചെിലപ്പോ തോന്നുന്നു ഒറ്റക്ക ആകന്നല്ലന്ന് എന്ന പിന്നെ കൊഴപ്പില്ലല്ലോ കേ ഹ്യസ് ണ്ടായിട്ട പിന്നപ്പ ഇതായതാ ശരിയായി വന്നതാ ഉ കപ്പളല്ലട്ടാ ആദ്യൊക്കെ
ആഹ ആഹ് ആഹ
ഉം ഉം ഉ എല്ലാ മൂന്നാ മക്കളാണ്വര് ആ മക്കള് രണ്ട് പെണ്ണു ഇപ്പൊ മക്കളും മക്കളൊക്കെ പോയിട്ടക്ക് ഏ തട്ടിച്ച കൊടുത്താട്ടോ
ഉം ഉം ഉം
ആഹ പി ഒക്കെ എല്ലായിടത്തുംള്ള അതൊന്നും നോക്കിട്ട് കാര്യല്ലേ
ആ നോക്കിട്ട്രില്ല അല്ല നാപ്പൂമാരായിട്ട് അത അമ്മായി ട്ടോ
ഇ്മാനായിട്ടൊന്നും അത്മാരായിട്ടൊന്നും പ്രശ്നമല്ല ഇവിടെ നേരെ തിരിച്ചെത്താത്താർ ഒക്കെയായിരുന്നു പോപ്പങ്ങള് എല്ലായിടത്തും നേരെ തിരിച്ചല്ലേക്കാരോ ആഹ എല്ലായിടത്തും ഉ തത്താരക്കറ നല്ല പോലെ ഉണ്ടാവ
ഉം ഉ ഉ ഉ അങ്ങനെയൊക്ക ആാവുമ്പോ വേറെ വേറെ പോവല്ലേ
ആ അപ്പൊക്കെ വേമേ സെപ്പറേറ്റ് ആയി ഉ
ഉം അല്ല പ്രശ്നല്ലാം കൊടുത്തയറ്റു ആഹ വേറെ കയറ്റ്
തറവാട് അക അപ്പൊ പിന്നെ മപ്പക്കെ പടല്ലേക്കാരം ഇിപ്പ ഇവിടെയല്ല ഇറന്നിട്ടോ അപ്പറത്തെ കാരനോരെ വീട്ടിലായിരുന്നു അ ഞാൻ പറ നിങ്ങള് ഇങ്ങോട്ട് പോര് ഇതെല്ല ഇപ്പൊ തറവാട് വരാ അവിടെ നിിക്കണേ കടിൽ പോലിക്കോന്നും കൂടി
ബെട്ടർ വേഡ ആയിരിക്കും
ക്ക് ഓല സാധ ഓലർക്ക് ഓലതന് പറയാലോ. ഓന്റസ്ഥ നമ്മള് കയറ്റീ ഉള്ളോ. തറവാട് ആവുമ്പോ ആ
ഉം ഉ
അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളി അവടെ പ്രശ്നങ്ങൾ ഇങ്ങനെന്ന് പറയുമ്പോ നമ്മള് പറയും നോക്കണ്ടായിക്കൊന്നും പറയണ്ട. നിങ്ങള് ഇവിടെ വന്ന് നിന്നോളി പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോന്നതാ ഇപ്പൊ കൊറേ ആയിട്ട് ഇവിടെ തന്നെ.
ഉം അതേല്ലേ.
ഉ ഇനിപ്പോ ഇവിടെ തന്നെ ആ പറ്റുമ്പോ നോക്ക അവര് കാര്യങ്ങൾ വെച്ചിട്ട് നോക്കാറുന്ന എന്താ വിളിച്ചാ ഫുഡ് കൊടുക്കപ്പൊ പണിക്ക് പോണ ആള മരുന്നും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പൈസ കൊടുത്തി തന്നെ. ആ നമ്മളറിയണ്ട ഉം പിന്നെപ്പോ ആഹ് പിന്നെ പി കൊണ്ടടക്കണം കേട്ടോ ഇപ്പ ഇവര് ഹോസ്പിറ്റലക്കൊക്കെ പിന്നെ ഇവര് പോണപ്പം വേറെ കൊഴപ്പം അതിപ്പോല ബാധ്യത അല്ലെ അപ്പളും പറയും പൈസ എടുത്ത് നമ്മള് കൊണ്ടോയി നോ കാരാണ്.
അല്ല മൂപ്പറ്റയാളൊക്കെ എടുത്തന്നെ
ഒരാള് മുറ്റത്തന്നെയാണ്. മറ്റാള് കോർച്ച് മു താൾ കുറച്ച് വിട്ടിട്ടാ മൂത്താലർന്നും കുറച്ച് സീന ആദ്യം
ആഹ്
അവര് പിന്നെ വേറെ കൊറച്ച് വസവാസൊക്കെ കൂടുതല് ള്ളരു അ പിന്നെ ആഹ് നമ്മക്ക് അത് പറ്റൂല വ കൊതിനൊന്നുള്ള കാരണങ്ങളൊന്നും ഉണ്ടാവൂല്ല.
ആഹ്
കള്ള ഏതു ഉണ്ടാവുള്ളൂ.
അതന്നെ ഞമ്മക്കിപ്പ അത് മതിയാവും
നമുക്ക് അത് മതിയാവും അതാണ്
ഉം
ച്ചേ അങ്ങനെ വേ പിന്നെ എങ്ങനെയാലും ആയി ഇപ്പ പിന്നെ വേറെ വേറെ ആയോക്കുമ്പെളെ ഇപ്പ പിന്നെ നല്ലതാണ് ഒക്ക്വ അവരരാതില്ലല്ലേ ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല ആഹ് അങ്ങനെ എല്ലാം ശെരിക്കും വാണ്ടെ ഒന്നില് നി ക്കും ഞാൻ എപ്പളും വിചാരിക്കും ഒന്നില് ക്കുമ്പളാണ് നമ്മള് നല്ല മ്പോലെ വേറെ പോമ്മെൻ ഇച്ച് പിന്നെ ഇനി മുണ്ടീല്ലെങ്കി അത്ര തോന്നൂല്ല ഒന്നിച്ച് നിക്കുമ്പോളായിരുന്നു നല്ല പോലെ വാണ്ടീന്ന് ഉം ആ കൊഴപ്പല്ല. ഉം
നോക്കണ്ട പിന്നെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും ഓരോ സ്വഭാവവും
ഉം ഏ ഇപ്പൊ നമ്മള് കുർ പറയും പോലെ ഒക്കെ ഓരോരോ വീട്ടിന്ന് വന്നവരല്ലേ ഒക്കെ വെവ്വേറെ വീട്ടിന്ന് വന്നവരല്ലേ വേവ്വേറെ സാഹചര്യത്തില് ജീവിച്ചവരല്ലേ?
ഒരേതും റബ്ബും ഓരോരുത്തർക്കും ഇനി ഇപ്പ എത്ര എട്ടൻ അഞ്ചന്മാരെ മക്കളാണ് എന്നുണ്ടെങ്കിലും ഒരേ കൂടപ്പെറപ് നിങ്ങളാണെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ? എല്ലാർക്കും ഒരേ സ്വഭാവാവൂല്ലല്ലോ
ആഹ് അതാണ്
അവിടെല്ലാം മാറ്റി
നോക്കൽ ഉം ന്ന അയ്ക്കോട്ടെ
ഉം ആയി ആയിക്കോട്ടെ എന്നാ ശരി ആ ആയിക്കോട്ടെ